ഹലോ ഹലോ ഹലോ ആഹ ഓ കേക്കുന്നുണ്ട് എന്തൊക്കെയണ്ട് വിശേഷം
ഓ സുഖമായിട്ട് വക്കുന്നു അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ട് പോടും എന്താ പരിപാടി ഫുഡൊക്കെ കഴിച്ചോ ഇല്ലേ ആ ഇല്ല മക്കക്ക് കൊടുത്തു ഞാൻ കഴശല്ല ഹസ്ബൻറ്് വരാാനുണ്ട്
ആഹ
രേച്ചോ
ഉ ആഹ കഴിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് കിടന്ന് ഉറങ്ങിട്ടില്ല ഇ ഇങ്ങനെ ഫോണിൽ കളിക്കും ഇല്ലല്ല ആ ഞാന് പന്ത്രണ്ട് മണിയൊക്കെ കഴിയും പണ കളി ഇങ്ങനെ ഫോണിൽ ഓരോന്നും ഇങ്ങനെ കണ്ട് കണ്ട് കണ്ട് കണ്ട് കിടക്കും
ആഹ് ശരി
അപ്പം കിടന്നാലേ ആ സാമ്യ ആവുമ്പോഴത്തേന് മോന ഇറങ്ങത്തുള്ളൂ അല്ലെങ്കില് അവൻ അന്നേരം നമ്മളെ ഉറക്കിയാലും അവന്ന് പററഞ്ഞട്ട് ത്തില്ല ആഹ
പിന്നെ എന്താ എന്നട്ട് ഫുഡിനന് സ്പെഷ്യൽ എന്താ
ഇന്ന് നിന്ന് വീട്ടില് ഇല്ലായിരുന്നു ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ട് വന്ന് നാളെ സ്കൂളിലൊക്കെ ഫോണ്ടണ്ട് തിങ്കളായിസ്സല്ലേ
ആഹ ആഹ ആഹ
അതുകൊണ്ട് ഇന്ന് വന്നപ്പം രാത്രി കഴിക്കൻൊന്നുംല്ലി കടയിു വാങ്ങി ചപ്പാത്തിയും കോഴിക്കറിയും ഉ അവിടെ എന്താ കഴിക്കാന് ആഹ ഒരു മൂനുണ്ട് ആള് മൂന്നര വയസ്സ് പ്രാവശ്യം പ്രീ സ്കൂള ഇട്ടത്
ആ ആഹ
മൂന്ന് വർഷത്തേക്ക് അത് കഴിഞ്ഞിട്ട് അഞ്ചര വയസ്സാകുമ്പം ഒന്ന ചേർക്കുന്ന രീതിയിൽ
ആ മൂന്ന് വർഷം ഉണ്ട്ലേ പ്രീ സ്കൂള് അപ്പൊ മൂന്നരയില് ചേർ കണ്ടീരും
ആഹ് മൂന്ന് ആ അവര് മൂന്ന് വയസ്
പക്ഷെ ചെറിയ മക്കളല്ലേന്നേ ഞാൻ മൂന്നരൊക്കെ ആകുമ്പോ ചെറിയ കു ട്ടിയല്ലേ ബുക്കൊക്കെ ഉണ്ടോ ഓലുക്കൊക്കെ അതോ നമ്മല് അംഗനവാടി പോ
അല്ലല്ല അല്ലല്ല എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട്
ഏ
ബാഗ് ബുക്ക് യൂണിഫോം യൂണിഫോം തന്നെ എന്താ രണ്ട് സൈസ്ണ്ട് ഒന്ന് അവരുടെ മെയിൻ യൂണിഫോമും പിന്നെ മറ്റെ ക്യാഷ അത് ഇത് രാവിലെ സ്കൂളിൽ ഈ ഒറിജിനൽ യൂണിഫോം ഇട്ടോണ്ട് പോയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം അവര് അത് മാറ്റും
ആഹ്
അത് മാറ്റിയിട്ട് പിന്നെ തിരിച്ച് വരാൻ നേരവും മറ്റെത് മാറ്റിയിട്ട് ഇതിട്ടു കൊടുത്തു വിടും ഈ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ കുട്ടികളുടെ മേത്താവാതിരി ക്കാനും പിന്നെ ഈ ബാത്റൂമിൽ പോകുമ്പോഴും ഈ വെള്ളവും അങ്ങനെയൊക്കെ ഇതായി കഴിയാതിരിക്കാൻ വേണ്ടിയിട്ട്
ഉം ഉം ഉം ആഹ് അപ്പ എങ്ങനെ മൂന്ന വർഷത്തിന് മൂന്ന് വർഷ ത്തിന് എങ്ങനാ ഫീസ് എങ്ങനെയാ
ഓരോ വർഷം വർഷ ഉം ചെലവ് കൂടി ഒരു വർഷത്തേക്ക് മുപ്പത്തിരണ്ട് രൂപയാവും ഉം ആ അത് നമ്മളൊന്നും അറിയണ്ടാ
ആഹ്
നമുക്കൊന്നും അറിയണ്ട പിന്നെ ഏ ഇപ്പൊ ഞൻ ഡെയിലി കൊണ്ട് വിടുവാ
ആഹ്
എനിക്ക് പേര് വണ്ടി വിടാനേ ആഹ് അതുകൊണ്ട് ഡെയിലി പോയി വരുന്നത് കൊണ്ട് അടുത്ത്ന്ന് ഒരു അഞ്ച് കിലോമീ കാണ ഉ മൂന്ന നാലും അഞ്ച് റ്ററ്പൊണം മൂന്ന് നാല് അഞ്ച് കിലോമീറ്ററുണ്ട് ന വണ്ടി ഇടാൻ എനിക്ക് പേടി ആയത കൊണ്ട് എന്തായാലും കൊണ്ട വിടന്ന് ക-
ട്ടോ
ആഹ ആഹ കൊണ്ട വിടും
അത് ശെരി അപ്പൊ ഓന്റെ ഉപ്പ നാട്ടിലില്ല
ഇപ്പൊ ഇല്ലാള് ഒണ്ട് ആള് ജോലിയുടെ- തായി ട്ട് മധ്യപ്രദേശിൽ പോയക്കാം
ഓ ശരി
ആ ഒരു മാസമായി പോയിട്ട്- അരാ ഒന്നായിട്ടില്ല ആഏ എന്നായപ്പം ഇരുപത്തിരണ്ട് ദിവസയി മറ്റന്നാളത്തേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തിനാലാം തീയതിത്തേക്ക്
ആഹ
പിന്നെ ആ ആ ഫോണിൽ കളിച്ചു ഉറങ്ങാൻ വേണ്ടിട്ട് ഫോൺ കൊടു ആഹ ഭയങ്കരമായിട്ട് ശബ്ദം കേക്കുന്നുണ്ടോ
ആഹ
ആഹ്
ഓ പിന്നെ വീട്ടില് വേറാന ഉള്ള-
വീട്ടില് ഇപ്പൊ ഞാനും ഇക്ക ഉുമ്മായും മോനും ഞങ്ങള് മൂന്നപര ഉള്ള ഇപ്പം ഉന്ന അതുകൊണ്ടാ അവരൊക്കെ പ്രായഉള്ളവരല്ലേ? പ്രായമള്ളണ്ടെങ്കിൽ ഗുളികയും മരുന്നൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഉറക്കെ വരുമ്പം നമ്മളും കൂടി കറി റൂമിൽ കിടക്കും ഉറങ്ങത്തില്ല ഉം
മോന ഇറങ്ങങ്ങെ കൊറെ നേര ആവുംക്കൂല്ലേ
പിന്നേ ഭയങ്കര താമസവാ
രാവിലെ നേരത്തെ എണീക്കോ
വട രാവിലെ ഏ ഒമ്പതരയ്ക്ക് ഏ കറക്റ്റ് ക്ലാസ്സിൽ കയറണം
ആ ശരി
രം ഈ ഒമ്പത് മണിയാകുമ്പോ ഒ ഒമ്പത് ഒമ്പത് കാലാവുമ്പോ ഇവിടന്ന് ഇറങ്ങിയാലേ അവിടെ അന്നേരം എത്തത്തോള് ആ
പക്ഷെ രാവിലെ എണ്ണിപ്പിച്ചൊക്കെ ഒരിക്കി ഉണ്ടാക്കണൊങ്കി പണി തന്നല്ലേ
ആ എന്നാലും വല്യ കൊഴപ്പം ഇല്ല ചോറ് രാവിലെ ഉമ്മാണെങ്കിൽ എണീക്കുമ്പോ അങ്ങ് ഉണ്ട്
ഫുഡ് ഉം ഫുഡൊക്കെ കൊടുത്തയക്കണ്ടേ
എല്ലാം വേണം നമ്മൾ ഈ എന്താ
എല്ലാം വേണ്ടി വരൂല്ലേ
എന്തെങ്കിലും കൊടുത്തു വിടണം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഐ റ്റം കൊടുത്തണം ഈ അണ്ടി പരിപ്പ് ബദാം അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റത്തുള്ളൂ അല്ലാതെങ്ങും ഒന്നും കൊടു ത്തു വിടാൻ പറ്റത്തില്ല ഉം അവിടെന്താ കഴിക്കാന് രാത്രി
ഇവിടെ ചപ്പാത്തി ചപ്പാത്തി മീൻകറിയുണ്ട്
ആഹ രാത്രി പലഹാരം ആണോ
അല്ല ഇപ്പ രണ്ടു ദിവസായിട്ട് അങ്ങനെ ആക്കിയതാണ് അങ്ങനെ ഒന്ന് ആക്കി വയ്ക്കാ ന്ന് പറഞ്ഞാണ്ടേ അല്ലെങ്കി എന്നും ചോറ് തന്നെയ
ആ ആ പണി കൂടുതലല്ലേ പണി കൂടുതലല്ലേ
അതൊരു പണിയാണ് ഞാൻ പിന്നെ വൈകുന്നേരം ഒക്കെ ആക്കി വച്ചു രാത്രി അപ്പന്നെണ്ട ഉണ്ടാക്ക നടക്കുരഈ മക്കളെ വെച്ച് കണ്ടേ ഓര് ത്തനാണ്
ആ ഓ അതാണ്
ഉം അപ്പം ഞമ്മളൊരു തലക്ക് ഞമ്മള ഏ ത് പണി നടക്കൂല ഓര വായനയും നട ക്കുല ഞമ്മള് പണി നട ക്കരാ
ആഹ എ എത്ര കുട്ടികൾുണ്ട്
രണ്ടാളുണ്ട് രണ്ടാള് ഒരു രണ്ടും മോനാണ് ഒരാള് മൂന്നാം ക്ലാസ്സിലാണ് ഒരാക്ക്ി രണ്ടര വയസ് സൈ
ഓ ഇടിയുണ്ട രണ്ടുപേരും കൂടി
ഓ രാത് അത്രയ അധികാണ്
ആഹ
പിന്നെ നോക്കണ്ട പിന്നെ മറ്റോന്റെ വായന ഇല്ല ഇല്ല അവൻ ഗവൺമെന്റ് ഫ അ പിന്നെ ഫുഡ്ൊക്കെ അവിടെണ്ട് ാവല്ലോ ഉച്ചക്കത്തൊക്കെ ഫുഡ്ുണ്ട് കഞ്ഞിുണ്ട് പത്ത മണിക്കുള്ള കഞ്ഞിയൊക്കെ അവിടെണ്ട് ആ് രാവിലെ അങ്ങനെ അർജന്റ ഒന്നുംുമല്ല കൊടുത്തേക്കാുള്ള അർജന്റൊന്നുംല്ല
ആ അതെ രാവിലെ കാപ്പി ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ സമാധാനമാണല്ലോ ഉം പകക്സി ഇപ്പ തോന്നണ്ട് വ രണ്ടായിരന്നൊന്നന്ന് ഭയങ്കര ആഗ്രഹ ന്ന് വിടണോന്ന് പറഞ്ഞിട്ടേ
ഉം ഉം അല്ല ഈ ഒരു സമയം തൊട്ട് ആ ഒരു നാലാം ക്ലാസ് വരെ നമ്മള ഇങ്ങനെ പറഞ്ഞേക്കന്നെ നല്ല എന്നാ ന കുട്ടികെ ഒരു രീതിക കൊണ്ട് വരും
ആഹ എന്നാലും നമുക്കിപ്പ ശീലം ഇല്ലായിട്ട് ശീല ആവുമ്പോ അത് മൂന്നാല് മാസം കഴിയുമ്പോ ആ ശീല അങ്ങ് നമ്മള് തുടർന്നങ്ങ് പോയിക്കോളു ആ കൊഴപ്പില്ലേ ശരിയാക എന്നുള്ള പ്രതീക്ഷ
ഉ നിങ്ങ എന്തേ വർക്ക് ൻ പോണ്ടോ
ഇല്ലല്ല വീട്ടിൽ തന്നെ ഇരിക്കുന്നു ഹ എന്തേലും ഉണ്ടോ ജോലി
ഇല്ലല്ല ഞാൻ പോയില്ല ഈ ശദ്ധ ഈ ചെറിയ മക്കളൊന്നാവകുമ്പോ ഇന്നും നടത്തില്ല
ആ എനിക്ക് ഇപ്പെ തുടർന്ന് പഠിക്കണന്ന് താല്പര്യമുണ്ട് പക്ഷെ ഇവിടെ ഇക്ക സമ്മതിക്കുന്നില്ല
അ ഇക്ക ഓൽക്കെന്താ ഓൽക്കെന്താ ജോലി
ഓ
അവർ അവർക്കെന്താ ജോലി ചോയിക
ആ മനസ്സിലായില്ല
അസ് ഹസ്ബന്റിൻ എന്താ ജോലി ചെയ്ക്ക
ജോലിന്ന് പറഞ്ഞാൽ ഈ സിംഗിൾസ് എന്ന് പറയും ഈ നമ്മുടെ റൂഫിന്റെ പണിയാ
ആഹ ആഹ് ആഹ്
ആ അവിടെ എന്താ
ഇവിടെ തേപ്പിന് പോവല
ആഹ ആഹ് മനസിലായി മനസിലായി മ് പിന്നെ പിഴകെ കണ പിന്നെ
ഇവിടെ അതുപോലെ തന്നെ കിടക്കണെങ്കിൽ പത്ത് മണി പത്തര അങ്ങനെ ആയാലും ആവും പിന്നെ ഉച്ചക്ക് ഉറങ്ങണോണ്ട് ഉച്ചക്ക് ഒരു ചിലപ്പോ മൂന്ന് മണിക്കൊക്കെ ഉച്ചക്ക് ഉറങ്ങ അപ്പ പിന്നെ എണിക്കാൻ വൈകും അപ്പൊ പിന്നെ ഓൻ ഉറങ്ങാനും വൈകും മ്
ആര് ചെറിയ ആള്
ചെറുത് ചെറുത് ഉം ഞമ്മക്ക് പിന്നെ എപ്പൊ ഉറ ഉറങ്ങിയാലും രാത്രി എങ്ങനേലും ഉറക്കരുല്ലോ
ആ ഞാൻ ഞാനെങ്കി പിന്നെ വിളിക്കാം ആ ശരിയങ്കി പിന്നെ വിളിക്കാം
ഓക്കെ